ന്ന്പ്പൊയ്ലെ
അഹ്
കേൾക്കണിണ്ടോ
ഹലോ
കേൾക്കുന്നില്ലെ ഇൻക്ക് കേൾക്കുന്നുണ്ട് പർ
ഹലോ ആ ഇപ്പൊ കേൾക്ക്ണ്ടോ
പറ ആഹ് കേൾക്കിണ് ഇൻക്ക് കേൾക്കിണ്
കേക്ക് ആഹ് ആ ഇവിടെ ബാ നല്ല വിശേഷം ഇബ്ടെ ബയ മയായ്ട്ട് റേഞ്ച് ഭയങ്കര പ്രശ്നാണിപ്പോ
ആണ്ല്ലേ ഇവിടെ ഇണ്ടാവാറുണ്ട് ഏഹ് രാവിലെ ഒന്നും അ തീരെയില്ല ഇവ്ടെ വൈഫൈ ആണ് അപ്പൊ ഇങ്ങനെ നല്ല ഓഹ് മയെണ്ട് നല്ലം മൂടി നിന്നിട്ട് നല്ല മഴക്കാറുണ്ടേര്ന്നു അപ്പൊ ഭയങ്കര പ്രശ്നായിരുന്നു ഇപ്പൊ പിന്നെ മയ മാറിട്ടൊ ഇപ്പൊ വെയിലായി
ആഹ് ആഹ് ആഹ്.
ആവ്ടെ മയണ്ടോ?
ഏഹ് ആ ഇവിടെ മയണ്ട്.
ആഹ് ഇവിടെ ഇപ്പല്ല്യ ആഹ്.
ങ്ങേ.
ഇന്ന് രാവിലെ നല്ല മഴേര്ന്നു ഇപ്പൊ പിന്നെ ഇ മഴയി
എവിൾ രാവിലെ മഴ ഇപ്പം വയങ്കരങ്ങനെ ചാർണ്ണ്ണ്ട് ഷേ. ഇവ്ടെ ചെറിയൊര് ചാറ്റൽ വരുമ്പോത്തിനേക്കു റേഞ്ച് പ്രോബ്ലാണ്.
ആഹ് ല്ലെ ഉള്ളിലേട്ടാണോ വീട്.
ഏഹ്.
ഉള്ളിലോ ഉള്ളിലേക്കാണോ വീട്.
അ ആഹ് ഉൾ ഞാ ഇന്റെ ഇന്റെ വീട് കൊർച്ച്. ഓഹ് കക്കാടം മ്പൊയൊക്കെ അറിയോ
ആഹ് ആഹ് അറിയാ
ആഹ് അവ് ട് അയ്ല്ല അവ്ട്ക്കെത്തണ്ട അയ്ന്റെ കൊർച്ചൊക്കെ കയ് അയ് മുന്നിലായിട്ടാ വീട്.
അഹ് ആഹ് ഞങ്ങളങ്ങോട്ടൊക്കെ വന്നിട്ടൊക്കെണ്ട് ആ ഭാഗത്ത്. ഈഹ് ഞങ്ങള് യാത്രൊക്കെ ചെയ്യുമ്പോ അവിടെ വന്ന് അവിടെ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
നല്ല രസള്ള സ്ഥലാണല്ലോ നിങ്ങളവിടെ
ആഹ് ആഹ്
ന്റെ വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെയ റോ അങ്ങനെ കക്കടമ്പോയെക്ക്‌ പോവല്ല്
ആൺല്ലേ
ഉം കൊറച്ച് പോ ഇവിടെന്ന് കൊറച്ച് ഓടാണ്ട്ട്ടൊ പശേ ഇതിലാണ് തോണ്ട് അധികം ആൾക്കാർ പോവല്
ആഹ്
ഉം ഉം എന്താ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഇല്ല്യ ആവ്ൺണ്ടല്ലേ ഒള്ളു വ്ടെ ആവ്
ഏഹ് പോവല്ണ്ട് ചോയിച്ചാൽ എപ്പളേലൊക്കെ പോകും ഞമ്മക്ക് പിന്നെ അട്ത്തുള്ള സ്ഥലങ്ങൊക്കൊന്നും ഞമ്മുക്ക് വല്യേ പുത്തിരി ഉണ്ടാവുലല്ലോ ലോങ്ങല്ലേ ആഹ് ലോങ്ങ്ല്ലെ സ്ഥലങ്ങക്കല്ലേ ഞമ്മക്ക് താല്പര്യം ണ്ടാവുള്ളു
തെ
ആഹ് ആഹ് അഹ് ആഹ് ഞമ്മക്കൊക്കെ ലോങ്ങ് ല്ലെ സ്ഥലല്ലെ താല്പര്യം
ആഹ് അങ്ങനെ പോക്ക്ണ്ടോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എന്തന്ന് സ്പെഷ്യല്ണ്ടോ ഒച്ചക്ക് ഏഹ്
ഇല്ല്യ എന്നത്തേ മ് പോലെ
ഏഹ്
ങ്ങക്ക് എന്താ സ്‌പെഷല് ണ്ടോ
ഇല്ല ഒന്നും ഇല്ല്യ ഇവിടെ ഇമ്മിപ്പൊന്നുംല്ല ഓര് ഇപ്പാന്റെ മ്മാ ക്ക്‌ സുഖല്ല അപ്പൊ ഹോസ്പിറ്റൽക്ക് കൊണ്ടോയിണ്
ഏഹ് അപ്പൊ പിന്നെ മടയാവുല്ലേ ഒറ്റക്കാവുമ്പോ പിന്നെ ഒന്നും മാണ്ടല്ലോ
ആഹ് ആഹ് നിപ്പി കൊർച്ച് നേരത്തെങ്ങള് കഞ്ഞി ഒക്കെ കുടച്ച് ഇവടെ ങ്ങനെ ഇരി ക്ക എല്ലാരും
ഏഹ് എത്രേ മക്കളൊക്കെണ്ടോ ആഹ് ഇനിക്ക് രണ്ട് മക്കളുണ്ട്
ഏഹ് വെൽതാ
അല്ല ചെറുതാ ഒരാളെ ഇപ്പൊ സ്കൂൾ ആക്കിയേള്ളൂ എൽ കെ ജി യിലാക്കി
ആഹ് എനിക്ക് ഒരാളള്ളൂ മൂന്ന് വയസ് കഴിഞ്ഞു ഉം ഉം ഉം ആഹ് പോയണ്ട് ഞാനിപ്പ എന്റെ അടെ വന്നപ്പോ പിന്നെ മുടല്ല
ആഹ്
ഉം അവിടന്ന് പോ ആദ്യക്കൊക്കെ ഉണ്ടായിനി ഒരു നാല് ദിവസൊക്ക പിന്നെ മീന്റെയ ഒക്കെ അതൊക്കെ വന്ന് പിന്നെ ഇപ്പൊ ലെവലായ് ഇപ്പൊ പോകണ ഭയങ്കര ഇഷ്ടാ
ആഹ് ഞാനും ആദ്യക്കെ അങ്കൻവാടില ആക്കിന്നട്ടോ പക്ഷേ ഭയങ്കര കരച്ചില്ലായിട്ടേ പിന്നെ നിർത്തി അങ്കൽവാടി നിർത്തി ഇങ്ങനെ
ഏഹ്
ഞാൻ വിചാരിച്ചിരുന്ന് സ്കൂളിൽ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചു പിന്നെ
ആഹ് ഏഹ് പക്ഷെ ചിലവൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളന്നും ചിലവൾക്ക് ഭയങ്കര പ്രശ്നക്കാലം
ആഹ് ഇവളെ അംഗനവാടിൽ ആക്കിയപ്പോ ആഹ് നല്ല ഇവളും അങ്ങനെ തന്നെ ആരുന്നു മോള കൊറെ കഴിഞ്ഞുണ്ടായത അ കൊറെ ഉണ്ടായി പോയിൊക്കെ
ആഹ് ആഹ്
അപ്പൊ അതിന് ശേഷം ഇണ്ടായിട്ട് ഇവളെ എന്റെ വീട്ടില് ാണെങ്കിലും അവിടെ ആണെങ്കിലും ആ പെൺകുട്ടിയാണേ അപ്പം അവിടെ രണ്ട് ആൺകുട്ടി കുട്ടികളുടെ ഇടക്ക് ഒരു പെങ്ങൾ കുട്ടി ഇവിടെ പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ടായ ഒരു കുട്ടിന്നുള്ളതിലൊക്കെ എല്ലാരും അംഗൽവാടിക്ക് പോവുകേഇല്ല കൊണ്ടാക്കിതിന്റെ കഴുത്തിലൊക്കെ കൊണ്ട് പിടിച്ച് തൂങ്ങിട്ട് ഭയങ്കര കരച്ചിലാണ് പിന്നെ ഉറക്കത്തിലൊക്കെ അച്ചോാള സ്കൂൾക്ക് പോണില്ല അമ്മച്ചിന്ന് പറഞ്ഞിട്ട് അപ്പ പിന്നെ അങ്ങനെ നിർത്തി ഇപ്പൊ ഞാൻ സ്കൂളിലാക്കി ലോ ഞാാന് ഭയങ്കര ബുദ്ധിമുട്ടാവകന്നൊക്കെ വിചാരിച്ചിരുന്ന പിന്നെ ഒരു ദിവസം കരഞ്ഞ് പിന്നെ കൊഴപ്പൊന്നുമല്ല നല്ല വിഷാറായിട്ട് പോക്ക്തുടങ്ങി ഇപ്പൊകുഴപ്പമൊന്നു മില്ലാതെ പോന്നു
ആഹ്‌ കൊറെ ആയ കല്യാണം കഴിഞ്ഞിട്ട്
ആ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം ആവാറായി
ഏഹ്
ആഹ് എനിക്ക് നാലുവർഷം കഴിഞ്ഞിട്ടാണ് മോള് ഇണ്ടായത് എനിക്ക് മൂന്നെണം അങ്ങനെ ഇണ്ടായി പോയിന് അപ്പ പിന്നെ കൊറച്ച് ഗ്യാപ്പ്ഇട്ടിട്ടാണ് ആയത്
ആഹ് ആഹ് ആഹ്
പിന്നെ മോന് മോക്ക് രണ്ട് വയസ ആവണന്റെ മുന്നേ നമ്മള് പ്രതീക്ഷിക്കാതെ എത്തിയത്
ആഹ് ആഹ് ഏതായാലും അങ്ങനെ കിട്ടി ആഹ്
അത് മോനാ
ആ മോനാ
ഉം
ഉം ഉം
പിന്നെ എന്തന്ന് ഭക്ഷണൊക്കെ എവിടെ ഉമ്മ ഉണ്ട് ഇപ്പണ്ട് ആഹ് ഞാൻ എന്റെ വീട്ടിലാണ് എനിക്ക് ഞങ്ങള് അഞ്ചു മക്കളാണ് ആഹ്‌ അപ്പം ആ അഞ്ചു മക്കള് ഞങ്ങക്ക് ഒരാങ്ങള ഒണ്ട് നാല് അഞ്ചു പെൺകുട്ടികളും ഒരുആ ആൺകുട്ടി ഓനിപ്പോ ഡോക്ടർ ആവാൻ പഠിക്കുകയാണ്
ഏഹ് എൻക്ക് മൂന്ന് ആങ്ങളാരാ ഞാനൊരു പെൺ പെൺകുട്ടിയുള്ളൂ ഇന്റവടെ
ഏഹ്
ഉം
ആരം പെങ്ങളേക്കാരല്ലേ
ആം അതന്നന്റെ ആരഭത്തെ കല്ല്യണവും കഴിഞ്ഞണ് വേഗം കഴി ആഹ് ആരഭ എല്ലോടത്തും ആരംഭത്തിലന്നെ ഇമ്മന്റെോടെ ഇപ്പന്റവിടെ ഒക്കെ ആയിട്ടേ
ആഹ് ആഹ്
മകന്റെ മക്കളേല് ഫസ്റ്റത്തെ എന്റതാ കഴിഞ്ഞത് വരെ
ആഹ് ആഹ് ആദ്യത്തെ ആളാവൂല്ലേ പെൺകുട്ടികളായത് കൊണ്ടേ ആൺകു ട്ട്യാള് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കല്ല്യാണം കഴിക്കുള്ളൂ
ആഹ് ശ്ശേ അമ്മായി ഏഹ് ഇപ്പനെ പെങ്ങൾക്കൊക്കെ പെൺകുട്ടികളുണ്ട് ഓരോ ത്തെ ആൾക്കാരെല്ലാ ങ്ങാണ്ടേ നമ്മളെ ഫാമിലീല് ആൺമക്കളെ നോക്കാണെങ്കില് ഫസ്റ്റ് എന്റതാ ഞാനാണേറിയ ഇപ്പൊ നേരത്തെ പതി പത്തൊമ്പതാം വയസ്സ് തന്നെ കല്ല്യാണം കയിഞ്ഞ്
ഏഹ് ഇപ്പ എത്രായി കല്ല്യാണം
ഏഹ്
കല്ല്യാണം കയിഞ്ഞിട്ട് എത്രായി
അഞ്ച് വർഷാവണ് ഒക്ടോബർക്ക്
ആഹ്
ഉം ഉം ഉം
ആഹ് ആളിവിടെള്ളാളാ
ആഹ് വിളെ അല്ല ഇവിടില്ലാളാ വണ്ടിട് വണ്ടി ഡ്രൈവറാ കോയി വണ്ടീന്റെ
ആഹ് ആഹ് ആഹ് ഇന്റെ കാക്കിം അങ്ങനെ തന്നെയാണ് മറ്റേ വല്ല്യ അമ്മള് ടൂറിസ്റ്റ് വണ്ടില്ലേ ബസൊ ക്കില്ലേ ഫസ്റ്റ് ട്രാവലർല് പോണാളാ നറ്റന്
ആഹ് ആഹ് ആഹ് അവ ലോങ്ങൊക്കെ വേം പോവല്ലോ ങ്ങക്ക് ട്രിപ്പ്
ആ എല്ലാർക്കും പോലെ അവിടെ നമ്മുടെ
അത് അമ്മ അങ്ങനെ അമ്മളതൊക്കെ ആകുമ്പോ ചെലപ്പ ങ്ങനെ പക്ഷെ ചെലോല് കൊണ്ടോണോല്ണ്ട് ട്ടോ ചിലോര് അറിയോ ഏഹ് ഏലം വ് അങ്ങട് പോവലേ അമ്മുക്ക് ഓലിം കൊണ്ടോവാർഞാണ്ട് കൊണ്ടോണോലുണ്ട് അറിയാ
ആഹ് കൊണ്ടോവുട്ടാ ഇന്നെ കൊണ്ടോവലുണ്ട് എങ്ങ എട്ക്കൊക്കെ ഞങ്ങള്ക്കും പോക്കുണ്ട് ഒറ്റയ്ക്കൊക്കെ പക്ഷെ നമ്മുക്ക് അവരെ
ആഹ്
ച്ച് പോകുമ്പോ അയിന്റെ കൂടെ നമ്മള് കൊ
ആഹ് ആഹ് ആഹ്
ആഹ് അം പിന്നെ അവര് ഏഹ് കൂട്ടാരന്മാരൊക്കെ അങ്ങനെ പോകുമ്പോ പറിട്ടോ ഇയ്യ് ഓളെ കൂട്ടിക്കോ ഒളേം മക്കളെയും കൂട്ടിക്കാട്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോക്കുണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ നമ്മള് പറഞ്ഞ സ്ഥലൊന്നും ഓര്ക്ക് പറ്റൂല ഓര് ആഹ് പോയി പോയി പോയി ഓരിക്കത് കണ്ട് കൺ
അ ഞമ്മ ഞമ്മള് പോവാൻ റെഡി ആയാ മതിയേ ഓ സ്ഥലെന്താ പോയി തീരുമാനിക്കണത് ആ ചോയ്സ് ഞമ്മക്കില്ലാറിയാ
ആഹ് ഇല്ല്യാ ഇനി പോ ഓല്ക്ക് കൊറേ ഇൻക്ക് ഞാൻ എന്തേലും പറയ് പറയും അവിടെ എന്നെ കൊണ്ട് നമ്മള് കാണം ആഗ്രഹിച്ച അപ്പൊ ഞാൻ പറയും നിങ്ങള് വണ്ടിൽ ഇരുന്നോളി ഞാൻ നട ഞാൻ കണ്ടോണ്ട്.
അഹ് ഹ് ഹ് നമ്മളെ ആഗ്രഹങ്ങൾ ച്ചെ ചെല് അപ്പോ ഞമ്മള് വിചാരിച്ച സ്ഥലല്ല ഓൽക്കറ്റ് ഓല് പറ്ഞ്ഞ സ്ഥല നമ്മളറ്റെ കണ്ട് കണ്ട് കണ്ട് മട്ത്ത്ട്ടുണ്ടാവും ചെയ്യും.
ഉ ആഹ് അതന്നെണ്. ഇവടിം അവസ്ഥ ഉം പിന്നെ പോയോട് എവ്ട്ക്കെങ്കിലൊക്കെ പോവല്ലേ എന്നുള്ള ആതില് മാറ്റി ഒരുങ്ങ്യ
ആഹ് അതാണ് അയ് ഞങ്ങള് എട്ക്കെട് ക്ക് എന്റെ ഹസ്ബന്റിന് രാത്രി പണി ണ്ടാവും. ഉം ലീവ്ക്കെണ്ടാവുമ്പോ ഞങ്ങളെട്ക്കട്ക്ക് ചായ കുടിക്കാൻ പോവേണ്ട്.
ഉം ഞങ്ങളും അങ്ങൻ തന്നേണ് പന്ത്റണ്ട് മണി കഴിഞ്ഞ നമ പർച്ചിലന്നെ അതാണ്. തള്ളനെക്കാടിം ഉഷാറ് മക്കളെ ഒക്കെ അവരുണ്ടാവ
ആഹ്.
മുന്നിൽ ഇപ്പച്ചി പോവ. പൂവ ചായ കുടിക്കാൻ പോവർഞ്ഞിട്ട് ഓര് ആദ്യം നോക്കും എല്ലാരും ഒറ്ങ്ങിണോ. പോയി നോക്കല് ഓലെ പണിയ. എന്ന്ട്ട്ങ്ങനെ ഇറങ്ങും അതൊരു രസംന്നെല്ലെ ആഹ് രാത്രിയൊക്കെ നമ്മള് ചായ കുടിക്കാൻ പോവ്ണതെക്കെ.
ആഹ് നല്ല വൈബ അവിടെ കോഴിക്കോട് പോണ തീര ഇര്പത്തിനാല് മണിക്കൂർ ആൾക്കാണ്ടാവ്ണോണ്ടേ.
ആഹ്.
ഉം ഉം.
ആട പോയിങ്ങാണ്ട് ഇങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ടങ്ങനെ. ഒക്കെ ചായക്ക് കുട്ച്ചിട്ട് ഞങ്ങള് അടുത്ത് പോക്ക്ണ്ട്. ആഹ് ഇപ്പൊ പറ്റൂല ഇപ്പൊ ഇനി എവ്ട്ക്കെങ്കിലും ഇറങ്ങാൻ തന്നെ മടിയണ് പെർ റങ്ങാൻ തന്നെ ഭയങ്കര മടിയണല്ലോ ചളിയൊക്കെ ആയിട്ട്. എന്തോ ഒരു അറപ്പതാവും ആഹ് ചളീൽ കൂടി ഇറങ്ങേണ്ടേജാര്ച്ചി
ഹ് ഹ ഹ.
ന്നത്തെ പണിക്കെവിടെ കട്ക്കും.
ആഹ്.
മുറ്റടിക്കാനും കൂടി ഭയങ്കര അതേക്കാരം പെറ്ത്ത്കെറങ്ങാൻ.
ആഹ് ആഹ് ന്നാ ശരില്ലേ.
ആഹ് ന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ വിളിക്കേണ്ട്ന്നാല്.
ആഹ് ആഹ ആഹ ഓക്കെ ഓക്കെ.
ആഹ് ന്നയിക്കോട്ട
ആഹ് ആരാ?